ഹലോ
ഹലോ സുഖല്ലേ
ആഹ് ഹലോ സുഖല്ലേ
ആ സുഖാണ് എന്താപ്പൊ ഒരു കോള് ചെയ്യണ എന്താപ്പൊ ഒരു കോള് ചെയ്യണത്
എന്താ ഇപ്പ നമ്മടെ കാലാവസ്ഥക്കെ കാലാവസ്ഥനെ കുറിച്ചിട്ട് ഹലോ
ആ ഇപ്പൊ ഭയങ്കര മഴക്കാലാണല്ലോ മഴ ഇങ്ങനെ പെയ്തൊണ്ടിരിക്കാണല്ലോ ആ ഹലോ കേൾക്കുന്നുണ്ട് മയ ഉങ്ങനെ പെയ്തൊണ്ടിരിക്ക ണല്ലോ അപ്പ മയക്കാലത്തെ കുറിച്ചിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പൊ അന്റെ കോളും കൂടി വന്നപ്പോ നമ്മക്കിങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചു മയക്കാലത്തിന് വരുബം ഇങ്ങനെ കുറച്ച് കാലത്തേക്ക് ഫുൾ മഴയായി
അതെ എങ്ങനുണ്ടവിടെ
ഹലോ നല്ല മയ ഇണ്ട് ഇപ്പോ അങ്ങനെ ചെയ പെയ്തൊണ്ടിരിക്കാണ് ആ നല്ല മഴ
ആ എങ്ങനെ കാലാവസ്ഥ പഴയ കാ ആഹ് പഴയകാല ഓര്മമ്മകളോക്കെ
ആ പഴയകാല ഓർമ്മകൾ ഭയങ്കരായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണ്ട് കാരണം മഴക്കാലം എന്നുള്ളത് നല്ല നല്ല കുറെ ഓർ ഓർമകൾടെ കാലാണല്ലോ പണ്ടോക്കെ നമ്മളെ ചെറുപ്പത്തിലോക്കെ ഫോണില്ലാത്ത കാലത്ത് മഴക്കാലം വരും വരുമ്പോ കൊള വെള്ളം തോട് വെള്ളം എല്ലാ ഓടി നടന്നിരുന്നൊരു കാലായിരുന്നല്ലോ താങ്കൾക്ക് അങ്ങനത്തുള്ള അനുഭവങ്ങളൊന്നുല്ലെ
അതെ പഴയ കാലങ്ങല്ലാം നമ്മക്കെല്ലാ സ്കൂളിലെല്ലാം പോയിരുന്ന സമയത്ത് ആ മഴ കൊണ്ട് കൊണ്ട് ക്ലാസ് റൂമിലെല്ലാം പോയതും പോതുവേ ഈ വർഷത്തെ മഴ ഏ കൂടാൻ ചാൻസുണ്ട് കാരണം ഈ കൂ കൂടുതലായിട്ട് ചൂടുണ്ടാവുന്നേരം ചൂടുണ്ടായത് കൊണ്ട് തന്നെ മഴക്കാലം മഴ ത്ത വർഷം വരുമ്പോൾ നല്ല മഴ ചൂട് കൂടിയ വർഷങ്ങള്ല് മഴയും നല്ല പോലെ ഉണ്ടാവും
ആ പക്ഷേ കൊറോണന്റെ ശേഷം ഒരു കൂടുതലായിട്ട് മഴ കിട്ടിയൊര് കാലം വന്നിട്ടില്ലല്ലോ ഒരു വർഷം വന്നിട്ടില്ല കമ്മാതിതായാട്ട് ഇങ്ങനെ കൊറഞ്ഞുവരാ വർഷ വർഷം ഇങ്ങനെ അപ്പോ അങ്ങനൊരു ചെറിയോരു ആശങ്കയുണ്ട് മഴ കൊറച്ച് കിട്ടോള്ളൂ എന്നുള്ള ആശങ്ക
അതിപ്പോ ഇന്നത്തെ ആ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തില് ഇപ്പോ മഴ നല്ലോണ്ണം പെയ്ത് കഴിഞ്ഞാലും പല ദുരന്തങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് പ്പോ നമ്മുടെ മുന്നേ ഇവിടെ വയനാട്ല്ലാം നടന്ന് ഓരോ കാര്യങ്ങള് നമുക്കറിയാലോ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടി നടന്ന പ്രളയം ഇങ്ങനെ ഓരോ കാലാവസ്ഥ രൂക്ഷമായി കഴിഞ്ഞാലും അത് ഏ ചെല ബുദ്ധിമുട്ടുകള്ലോട്ട് പോകാനും സാധ്യതണ്ട്
ചെറുപ്പത്തില് മഴക്കാലത്ത് അഹ് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മണ്ടോ അഹ് അങ്ങനെ ആലോചിക്കായ്രുന്നു നിനക്ക് എന്തെങ്കിലും ഒക്കെ അയലങ്ങനെ ഓർമ്മകൾ വല്ലോന്ന് പറയാൻണ്ടോ
ഓ നമ്മള് രാവിലെ ഏ മദർസ് വിട്ട് വന്ന് അതെമാരി സ്കൂൾലോട്ട് പോയി സ്കൂള്ന്ന് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാല് നമ്മൾ നേരെ ഒരു ഈഹ് ചീലയും ആയിട്ട് പാടത്തിറങ്ങിയി ട്ട് മീൻ കോരാൻ പോകും ചെറിയ ചെറിയ മീനുകളെല്ലാം കിട്ടും അതിനുശേഷം പ്പം തോട്ടിലന്നെ കുറച്ച് നേരം വള്ളത്തിൽ കളിച്ച് അയിനെശം പോരും എന്നിട്ട് വീട്ട്ന്ന് അത് വന്ന് കഴിഞ്ഞാല് വീട്ടുകാ രടുന്ന് മഴകൊണ്ടതിനുള്ള തല്ലുകളും അതിനെഷമുള്ള ചീത്തകളെല്ലാം കേട്ട് അങ്ങനെ
കുളത്തിലോക്കെ ചാടി കളിക്കുന്ന ആ ഒരു കാലായിരുന്നു ന്നല്ലത് ഇപ്പത്തെ കുട്ടികളോന്നും കുളവോ പ്പോ തോടൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത കുട്ടികളാ കാരണം അവർക്ക് കയ്യില് ഫോൺ ഉണ്ടായതുകൊണ്ട് കോളത്തിലേക്കും തോട്ട്ലേക്കൊന്നും പോണേന്റാ ആസ്വാദനത്തെ കുറിച്ച് അവർക്ക് അറിയില്ല അപ്പോ ഇന്നത്തെ കാലത്ത് കുട്ടികളെ അത ഒര് വിമുഖത ഈ കുളത്തിനോടും വള്ളത്തിനോടുള്ള ഒരു വിമുഖത അത് സമുദാ ദായത്തിനെ സാരമായിട്ട് തന്നെ വാദിക്കുന്നുണ്ട് കേകവാത്ത്യഓ
അതെ അതെ ഇപ്പോ നമ്മുക്ക് ആ സ്‌ മഴക്കാലത്തിന്റെ മുന്നേ കുളകളും കുളങ്ങളെല്ലാം ഏ ഒന്ന് ക്ളീൻ ചെയ്ത് റെഡിയാക്കും മഴ വന്ന് കഴിഞ്ഞാൽ നല്ല വെള്ളയിരിക്കും ഒരുപാട് കൂട്ടുകാര് നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു സ്ഥലത്തില്ലാ ആൾക്കാരെല്ലാം ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഇവിടെ വരുന്നു വള്ളത്തിൽ ചടുന്നു കളിക്കുന്നു അതിനുശേഷം മീൻ പിടിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് എന്നിട്ട് പിറ്റേ ദിവസം ക്ലാസിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ക്ലാസ്സിലോട്ട് പോകുമ്പോ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു മാതിരിമഴ കൊണ്ട് കൂടി ആ ചളിയിലൂടെക്കെ ചവിട്ടി ഒലിച്ച് വരുന്ന വള്ള ള്ളത്തിലൂടൊക്കെ നടന്ന് വീട്ടിലോട്ട് വരുന്നു അതെല്ലാം പഴയ കാല ഓർമ്മകൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എല്ലാരും വണ്ടിയില് പോകുന്നു വണ്ടിയില് തിരിച്ചു വരുന്നു
ആഹ് ഇപ്പൊ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ആണല്ലോ മഴ ആസ്വദിക്കാനുള്ള സമയം അവർക്കില്ല സമയം അവര് കണ്ടെത്തുന്നില്ല ഫുൾ മൊബൈൽ ഫോണില് ഗെയിമുകളും വീഡിയോ
ആഹ് ഫോണിലോട്ട് കയ്യിലോട്ട് അങ്ങനെ പോവാ
പിന്നെ രക്ഷിതാക്കള് ഇപ്പോ ആഹ് അവര്ക്ക് മ കൊള്ളാന്റെ സമയം നൽകുന്നില്ല കാരണം ഒരു ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പ സ്കൂളിന്റെ പുറമെ രാവിലെ ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ എല്ലാ സാധനങ്ങളും സംഭവങ്ങളും ഇപ്പണ്ട് അതുകൊണ്ട് തന്നെ അവ മയ കൊള്ളാനുള്ള ഒരു സമയം അവർക്ക് രക്ഷിതാക്കൾ അനുവദിക്കുന്നില്ല
ഇല്ല മെൻ മറ്റേ സ്റ്റഡി കാര്യങ്ങളിലോട്ട് വിദ്യാർത്ഥികളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തൊണ്ട് ഈ പഴയ കാല ഇപ്പോ അത് വേറെ കാര്യം കൂടിയുണ്ട് ഇന്ന പഴയ കാലത്ത് നമ്മളുടെ പൂർവികരെല്ലാം ചെയിരിക്കുന്ന പോലെ മഴ കൊണ്ട് കൊണ്ടൊരു വർക്ക് ചെയ്യുകയ അങ്ങനെയെന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചെയ്യാനല്ല ഇമ്മ്യൂിറ്റി കുറവായതുകൊണ്ട് തന്നെ ചെറിയ മഴ കൊണ്ട് കൊണ്ടാ തന്നെ ജലദോഷം ചുമ പനി പോലെയുള്ള രോഗങ്ങൾ പിടിക്കുന്നു ഈ പണ്ടുള്ള ആൾക്കാരെല്ലാം മഴയും വെയിലൊക്കെ എത്ര കൊണ്ടതാ അതേപോലെ ഇന്നത്തെ പുതുതലമുറക്ക് കഴിയുന്നില്ല തീരെ കഴിയുന്നില്ലന്നല്ല ശതമാനം പേർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം
ആ ഇപ്പൊ കുള ഇപ്പൊ നാടുകളില് ഇപ്പൊ കുളങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരു ഉള്ള കുുളങ്ങളൊക്കെ ആളുകൾ ചാടാനില്ലാത്തത് കൊണ്ട് ഇ മണ്ണൊക്കെ ചോർത്തിട്ട് വേറെ പല പരിപാടികൾ നടത്താണ് അപ്പൊ ഈ കുളങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് ഈ സമുദായത്തി ദോഷകരമായിട്ട് ബാധിക്കൂലേ
തീർച്ചയായിട്ടും ഇപ്പോ എല്ലാവരും ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ ജിമ്മിലോട്ട് പോവുകയാണ് അന്താ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് അവരെ തടി അളക്കാൻ ജിമ്മിൽ പോകണ നല്ല കാര്യമാണ് ജിമ്മിലോട്ട് പോക്ക് ണ്ട് പോകുവാണ് കൊറെ പേര് എങ്ങാനും ബോഡി ബിൽഡിംഗ് അങ്ങനെ കുറെേ ഇതുകൊണ്ട് പോണ്ട് അല്ലാത്തവര് ചില ആൾക്കാര് ശരീരം ളകാൻ വേണ്ടി വേർക്കാൻ വേണ്ടി പോകാണ് പണ്ടെന്നെല്ലാം പറഞ്ഞ കഴിഞ്ഞാൽ കുളത്തിലൂടെ നീന്തി കളിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങള് ഏറ്റവും നല്ല എക്സസൈസ് ആണല്ലോ കുളത്തിലൂടെ നീന്തുക ചാടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അതില്ല അതുകൊണ്ടാണ് കൂടുതൽ പേര് ഇങ്ങനെല്ലാം പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്
ആ സാഹചര്യങ്ങളാണല്ലോ ഇപ്പം പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ഇപ്പ നമ്മളൊക്കെ നമ്മ ചെറുപ്പത്തിലെ നീ താങ്കളൊക്കെ നീന്തൽ പഠിച്ചത് ഇവിടെ എന്താണ്
നമ്മുടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ പോകവും കുളത്തിലോട്ട് പോയി എല്ലാം പോകും നമ്മള് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട് ഞങ്ങൾ അഞ്ചാറ് വീട്ടിലെ ഏ പ്രായക്കാരാണ് ഉള്ളത് അതിൽ പിന്നെ അവരുടെ കുറച്ച് ചേട്ടന്മാര് പിന്നെ ഞങ്ങ ചെറുതാകുമ്പോ തന്നെ ഏട്ടന്മാരുടെ കൂടെ കുളത്തിലൂടെ പോകാം മെല്ലെ മെല്ലെ നീന്തി കുളത്തി നിന്ന് അങ്ങനെ പഠിച്ചു പിന്നീട് നമ്മൾ ഇടക്കിടക്കെല്ല ഈ കാര്യങ്ങൾ ചെയ്യാം അന്നെ നീന്തല് മാത്രല്ല നീന്തുമ്പം ചാടാം ചാട്ടത്തിന്ന് ബെൽറ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ ഇങ്ങനെ മാറുകയാണ് അത് പിന്നെ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു പോവുക മഴക്കാലായിക്കഴിഞ്ഞാൽ പരമാവധി മഴക്കാലായി കഴിഞ്ഞാൽ കുളങ്ങളിലോട് മാത്രം പോയി വലിയ പുഴയിലോട്ടൊന്നും പോയി അപകടങ്ങൾ സൃഷ്ടിക്കാ തന്നെ കുളഞ്ഞ് മഴക്കാലം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പുഴകള് അങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല ഓർമ്മയ
അത് തന്നെ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് നമ്മളും നീന്തൽ പഠിക്കാൻ ഒരു പൈസ ചെലവാക്കിയിട്ടുണ്ടാവല്ലോ രൂപ ചെലവാക്കിണ്ടാവൂല്ല നമ്മളത് കുളത്തിലോ തോട്ടിലൊക്കെ പോയിട്ട് ന തുടങ്ങി പക്ഷെ ഇന്നത്തെ കാലത്ത് ഏത് കുട്ടിയാണ് നീന്തൽ പഠിക്കാൻ പൈസ ചിലവാക്കാത്ത രക്ഷിതാക്ക അവർക്ക് കോയ്സ് കൊടുക്കയാണ് അവര് പൈസ ചിലവാക്കി പോണ്ട് നീന്തൽ പഠിക്കാനുള്ള പോസ് അതിന്റെ ഇതൊ ഒരു ആവശ്യമില്ലന്ന് എന്റെ അഭിപ്രായം കാരണം നാടുുഗങ്ങളിൽ കുറേ കുളങ്ങളും തോടുകളും എല്ലാം അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്ക ുന്നുണ്ട് പക്ഷെ അവരെ ഇപ്പൊ രക്ഷിതാക്കൾ അയക്കാതെ ഇങ്ങനത്തെ ഒരു പോ വിളിക്കാൻ അ വെറുതെ പൈസ ചെിലവാക്കുക അ അതൊക്കെ വെറുതെ പൈസ ചിലവാക്കുന്ന രീതിയല്ലേ
അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ പൈസ ചിലവാക്ക എല്ലാ ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് പൈസ തോന്നണ്ട് പല എന്തിനാണോ പൈസ ചെിലവാക്കേണ്ടത് എന്നില്ലാതെ തന്നെ ഈ നീന്തൽ കാര്യങ്ങളിലൊട്ടെ അതൊന്നും അതൊക്കെ നമ്മുടെ നാട്ടിൻ പുുറത്തി കുളത്തിലോ പുഴയിലോ പോയി പഠിക്കാനുള്ളതേ ഉള്ളൂ അതിന് പ്രത്യേക കോസം ഇപ്പോ പല സ്കൂളുകളിലും നീന്തൽ പടി ിക്കന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സംഭവം വരുന്നുണ്ട് അത് നല്ല കാര്യമാണ് അത് ഫ്രീ ആണ് പക്ഷെ അതെല്ലാം ചെറ അവിടെ ഇവിടെയും ചില സ്കൂളുകളിലും അതിനത്തെ സൗകര്യങ്ങള ഇല്ലായിടത്തൊക്കെ ഉള്ളൂ പക്ഷെ മൊത്തത്തില് ഏ നോക്കുമ്പോ നമ്മുടെ നാട്ടും പുറത്തുള്ള പുഴകളിലോ തോടുകളിലോ അതേപോലെ സ്ഥലത്ത് പോയി നമുക്ക് ഇത്ാർജിച്ച എടുക്കാനുള്ളതേ ഉള്ളൂ പൈസ കൊടുത്ത് പഠിച്ച് അങ്ങനെ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് പഠിക്കേണ്ട കാര്യമല്ലേ ഇത് നമ്മള ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ അഡിക് ആയിൊണ്ടിരിക്കും പണ്ട് നമ്മളെല്ലാം മഴ പെയ്യാൻ കാത്തിരിക്ക മഴ എത്ത് കൊളത്തി ചാടുമ്പോ ഉള്ള രസം വേറൊണ്
അതില് ഒരു കാര്യം കൊണ്ട് ഇ രക്ഷിതാക്കൾക്ക് ഒരു പേടി തോന്നാൻ കാരണം അപ്പ വെള്ളത്തിലൂടെ ന്ന രോഗങ്ങള് വളരെ ശക്തിയായിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്നരു എക്സാമൊക്കെ ഭയങ്കര പേടിയാണ്
ആഹ് അതുകൊണ്ട് ഈ മറ്റേ കുളങ്ങളിലൊക്കെ ഈ മഴക്കാലത്ത്ന്നെ വെള്ളം ഒഴുകി പോവ വേനക്ക കാലത്ത് വെള്ളം ഇങ്ങനെ കൂടി നൽിക്കാന്നല്ലോ അപ്പോൊ അതിന്ന് പഴയ അമീബ ഏ പോലെയുള്ള പല രോഗങ്ങളും പകർച്ചവ്യാധികളും അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വൻ മഴ കാലത്ത് പക്ഷെ മഴക്കാലത്താകുമ്പോൾ ഒഴുകുന്ന വള്ളം അത മഴക്കാലം മഴിഞ്ഞിട്ടുള്ള തൊട്ട് കുറച്ച് കാലം ങ്ങളോ വലിയ പ്രശ്നങ്ങളില്ല ആ എങ്ങനെയാണ് പറയുന്നത് പിന്നെ കോൾ
കട്ടുമമൃറങ്ങളിലെ കുളങ്ങളൊക്കെ നല്ല നേരി രീതിയിൽ നോക്കി നടത്തിയാണ്ട് അതു തന്നെ പല രോഗങ്ങളും
ആ അതെ അതെ നമ്മള് നമ്മള് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള കുറച്ച് ദുഷ്പരമായ ചിന്തകള് വേസ്റ്റുകൾ കൊണ്ടുപയിട അ കോളങ്ങൾ നമ്മള് കുളിക്കാൻ കൊണ്ട പോകുന്ന സോപ്പിന്റെ കവർല്ലാം ഇട്ട് പോ അങ്ങനെ കു കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെങ്ങനെ പല കാര്യങ്ങളും വൃത്തിയായിട്ട് നമ്മൾ എന്താണ് ഉപയോഗുന്നത്പയുന്നത് എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡ്രസ് നമ്മള് സൂക്ഷിച്ചിക്കണില്ലേ നമ്മൾ ചെരുപ്പ് വരെ ചെപ്പ് ഇ നമ്മ നട്ട ചട്ടണ എന്ന് പറഞ്ഞി് നമ്മത് നിസാരായി കാണില്ലല്ല അത് പോലെ തന്നെ ഒരോ കാര്യങ്ങളും ളങ്ങള വൃത്തിയായി സൂക്ഷിച്ചച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം നമു ഏർ രക്ഷ കിട്ടും ഒരു പരിധി വരെ
ആ ഒരു പരിധപക്ഷിക്കാണ് നമ്മളൾ ഈ കുളങ്ങളൊക്കെള്ള കുളങ്ങള ആകെ കുറച്ച് കുളങ്ങളെപ്പോ ഉള്ള കുളങ്ങ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിനുള്ള അതിനൊരു പരിഹാരം
ആ ഇതിന് തക്കതായ കണ്ട കിട്ടുന്ന അങ്ങനെ ഓരോ വേസ്റ്റ് തള്ളുന്ന ആൾക്കാരെ കണ്ട ണ്ട കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മള് നാട്ടൻപറത്തന്നെ വേസ്റ്റുകൾ തള്ളുന്നതിന നമുക്ക് ഭയങ്കര പ്രശ്നമാണ് പ്ര പ്രകൃതിക്കല്ല അതിൻ്റെ പുറത്ത് കുളിക്കുന്ന വള്ളത്തിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുണ്ടോ
ആഹ അത് നമക്ക് നമ്മള് നാട്ട പട്ടുകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഒരു വലിയൊരു കാര്യമാണ് ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം കാരണം ചെറിയൊരു പണിക്ക് പോവാനായിട്ട്
ആഹ ആഹ ഓക്കേ ഓക്കെ അപ്പൊശേ